ഹലോ. ആഹ് കേൾക്കുന്നില്ലേ? ആഹ് ഇണ്ട്ണ്ട്
പൊറമേ ഹലോ
ഹലോ കേക്കുന്നുണ്ട്
കേക്കുന്നുണ്ട്. ആഹ് കേക്കുന്നുണ്ടോ? ഞാൻ ഇവടെ കേക്കുന്നില്ല. അതാ ഞാൻ ചോച്ച് ആഹ് ഇപ്പോ കേൾക്കുന്നില്ലേ? ആഹ് ഇപ്പൊ കേൾക്കുന്നുണ്ട്. ആഹ് എന്ത് ണ്ട് വിശേഷം? നല്ല വിശേ ശേഷം. ഭക്ഷണൊക്കെ കഴിച്ചോ? ആഹ് ഭക്ഷണം കഴിച്ചു. കെടക്കാണ്. ആഹ് നേ കെടക്കാണോയ്ച്ചാല് നേ കെടക്കാണ്. ഫോൺ നോക്കിട്ട് ഇങ്ങനെ. പകല് ഒറങ്ങലില്ല. ഫോൺ നോക്കിങ്ങനെ കെടക്കും ഒറങ്ങ് ആണോ?
ആഹ്. ഞാൻ കൊർച്ച് ടൈം ഒറങ്ങും. ഇൻക്ക് ഒറങ്ങിയിട്ടില്ലെങ്കി തലവേദനയ്ക്കും.
അതങ്ങനെ സ്ഥിരായിട്ട് അങ്ങനെ ഉച്ചക്ക്
ആഹ് ഉച്ചക്ക്. ആഹ് സ്ഥിരായിട്ട്. ആഹ് ആഹ് സ്ഥിരായിട്ട് ഞാന് ഒറങ്ങല്ണ്ട് ഉച്ചക്ക്.
ഞാന് രാത്രി പെട്ടെന്ന് കെടക്കും. ഇൻക്ക് ഉച്ചക്ക് ഇൻക് അങ്ങനെ ഒറങ്ങാൻ കഴിയേയില്ല. ഞാൻ ഇഞ്ഞിപ്പം ഞാനീ ഫോൺ നോക് ക്കി ഇഞ്ഞിപ്പോ ഇഞ്ഞി ഞാൻ ഇഞ്ഞി ഫോൺ നോക്കിയിര്ന്ന്ട്ടില്ലെങ്കിലും ഒറക്കങ്ങട് വെരൂല്യാ. പ ക്ഷേ രാത്രി പെട്ടെന്നൊറ ഒര് എട്ട് മണി അല്ലെങ്കിൽ ഒരു ഒമ്പത് മണിയൊക്കെ ആവുമ്പോത്തിൻ ഇൻക്ക് നല്ലോണ്ണം ഒറക്കം വരാൻ തൊടങ്ങും.
ആഹ്
ഞാന് ഏഹ് അത് ഞാൻ ചെറുപ്പത്തിലേ അങ്ങനെ എനിക്ക് ഉച്ചക്ക് ഉറങ്ങാൻ കഴിയൂല ആഹ് അങ്ങനെ ണ്ട് ആഹ് ഉ ഉ ഉച്ചക്ക് വരില്ല ഇഞ്ഞ് ങ്ങാനും ഉച്ചക്കെങ്ങാനും ഇഞ്ഞിപ്പോ എങ്ങനെയെങ്കിലും സാധ്യവശാലൊറങ്ങി പോയാൽ രാത്രി അന്ന് ഒറ ക്കറ്റെ വരൂല്ല ആഹ് അങ്ങനെണ്ട് ചെല ആളുകള് പിന്നെ രാത്രി പ ന്ത്രണ്ടും ഒന്നൊന്നും ആയിട്ട് ഞമ്മക്ക് ങ്ങനെ കണ്ണ് ഇങ്ങട്ട് അടക്കാൻ കഴിയൂല്ല ആ ഒർക്ക് മു അത്ങ്ങട്ട് അത്ങ്ങട്ടാണ്ട് നേ നല്ലൊരിത് ഒറക്ക് വര് വരേല്ല തെളിഞ് ങ്ങനെ നിക്കും അത അങ്ങനെ പ്രശ്നം ണ്ട് ഇന്നിപ്പോ ന്ന് മക്കളൊക്കെ ഉണ്ടാവൂലേ ഒഴിവായതോണ്ട് ആഹ് ഇന്ന് ശനിയാഴ്ച്ച ല്ലേ ഇന്നും നാളെ പിന്നെ മക്കള് കുട്ടിയേള്ണ്ടാവും ഓ ഓ ഏഹ് ഓല് ഒർങ്ങോ മക്കള് ഒർങ്ങോ
മക്കള് ചെറിയോലൊറങ്ങും പിന്നെ വല്യ രണ്ട് കുട്ടിയള് ഹോസ്റ്റൽ ല്ല് പഠിക്കാണ്
ആണോ അപ്പൊ പിന്നെ ഓല് ഓലെങ്ങനെണ് വരല് ആയ്ച്ചക്ക് വരോ ഓല്
ല് മാസത്തിലാണ് മാസത്തിലാണ് അവർക്ക് ലീവ്
ആണോ
അങ്ങനെണ് വര്
അപ്പൊ ചെറിയ ആളും ഇങ്ങളും ഒറ്റക്കല്ലെ ഇണ്ടാവൂ
ആഹ് ചെറിയ രണ്ട് കുട്ടിയളും ഞാനു ആണ് വീട്ടില്ള്ളത് ഓര് രണ്ടാളും ഞാൻ കെടക്കുമ്പോ അവരേ കെടത്തി ഒറക്കും
ആഹ് അപ്പം ഓലെ ഒഴിവിലാണ് പ്പം ഞമ്മക്കൊന്ന് ഓർ ങ്ങാൻ കയ്യൊള്ളൂ
ആഹ് പിന്നെ സ്കൂള് പോയാ പിന്നെ ആരുല്ല ഞാനും ചെ ചെറിയ കുട്ടിയാണ് ചെറുതിന് രണ്ടു വയസായിട്ടില്ല പിന്നെ ഓല് ഉച്ചക്ക് ഒറ്ങ്ങുന്ന
ഒറങ്ങുന്ന പ്രയാണലോ ആഹ് അപ്പൊ ഓ ഓ ഓല് റ്ഞ്ഞാ പിന്നെ ഉച്ചക്ക് എന്തായാലും ഒന്ന് ഒറങ്ങി യര് സമയം ഒറങ്ങും ചെയ്യു ല്ലോ
ആഹ് ഒറങ്ങും ചെയ്യും അപ്പം ഓലൊറങ്ങുന്ന ടൈമില് ഞൻ ഇന്റെ പണികളക്കെ കയിഞ് ഇന്റെ കൂളി കഴിഞ്ഞിട്ടാണ് ഞാൻ ഒറക്കൊള്ളൂ
അതന്നെ ഓല് ഒറങ്ങും ആ കാരണം ഏഹ് ഓല് ഓല് ഒറങ്ങുന്ന സമയാവുമ്പോത്തിന് നമ്മള് നമ്മളെ എല്ലാ ജോലിം കയി ച്ച് ഏ നമ്മളും ഓലെ കൂടെ ഒറങ്ങാൻ സെറ്റായി നിക്കണം
ആഹ് അതന്നെ അങ്ങനെ ചെയ്യാറ് ഞാന്
അല്ല അല്ലാതെ നമ്മക്ക് ഒറക്കം മൂറ് ഇതാവൂല
ആഹ് ഇല്ലല്ല പക്ഷേ ഒർക്ക് റെഡിയാവൂല്ല പിന്നെ അവര് വേ എണീക്കും ചെയ്യും
ആഹ് ചെറീ മക്കള് ള്ളോലാവുമ്പളേ നമ്മള് ഓല കൂടെ ഒറങ്ങണങ്കില് നമ്മള് ഓര് ഒണർന്ന് നിക്ക്ണ സമയത്ത് എന്തെങ്കി ചെയ്ത്ട്ടാണങ്കി നമ്മൾ ജോലികൾ പെട്ടെന്ന് ഒതു ക്കാ ഇങ്ങട്ട് ഓല് ഉറങ്ങുമ്പോ നമ്മൾ ഓല കൂടെ ഉറങ്ങാൻ ശ്രമിക്ക അല്ലെങ്കി നമ്മക്കായിട്ട് സമയം നമ്മക്ക് ഒരിക്കലും കിട്ടൂലല്ലോ കാരണം ഓല് ഒന്ന് വൈതാനം വരെ ഇപ്പം നമ്മള് ഓല കൂടെ തന്നെ നിക്കണ്ടേ ഓലെ സമയള്ളപ്പം ഇപ്പം ഞമ്മൾ നോക്ക ഞമ്മള സമയത്തിന് വേണ്ടി ഇപ്പം നമ്മള് നോക്കല്ലല്ലോ ഓല സമയത്ത്ക്ക് നമ്മൾ നമ്മള സമയം അങ്ങട്ട് അഡ്ജസ്റ്റ് ചെയ്യാള്ളെ ചെയ്യ
ആഹ് അതെന്നെ അതന്നെ
ഫുഡ് ഒക്കെ കഴിച്ച്ണ്ടാവൂ ലേ
ആഹ് ഫുഡൊക്കെ കഴിച്ചു ഫുഡൊക്കെ കഴിച്ച് ഞങ്ങള് ഇങ്ങനെ കടന്ന് കുട്ടി ഉറങ്ങി ഞാൻ ഇവടെ കിടന്ന്
എന്തായാലും മഴ പോയി തോന്നുണില്ലേ
ആഹാ മഴരണ്ടു ദിവസം നല്ല- ഇപ്പൊ രണ്ട മൂന്ന് ദിവസം മുന്നേ ഇവിടെ രാത്രി നല്ല ഇടി പിന്നെ ഇല്ലേ അതും ഒരു മണിക്കൊക്കെ തൊടങ്ങിട്ട് - അഞ്ചേ മുക്കാൽ വരെ നല്ല ഇടിയും മഴയും ആ മഴയില് കെ -
ഭയങ്കര വെയില് ഓഹ്
ആഹ് ഇവിടെ രണ്ട് ദിവസമായിട്ട് നല്ല വെയില് തന്നെയാണ് ഇന്നലെ ഇന്നൊക്കെ നല്ല വെയില് തന്നെയാണ്
ചുറ്റും ഒന്ന് ഇറങ്ങിയാൽ നമ്മള് വിചാരിക്കും വേനൽ കാലത്തൊക്കെ അടുത്തോന്ന്
ആ അതെ അതെ അതന്നെ
എന്തോ ഒരു ചൂടാന്ന് പറയുവോ വെയില് ഹോസ്പിറ്റലിൽ പോയി അപ്പൊ ഞാൻ പറ പറയാൻ ക്ഷീണിച്ചുസ്റ്ററ്റൽ പോയി വന്ന പോത്തന്നെ അത്റ ഇപ്പോൾ ഇനി പൊറത്ത്ക്ക് എറ എങ്ങ് എങ്ണോങ്കിൽ ഒര് അഞ്ച് മണി കഴിഞ്ഞു പത്ത് മണിക്ക് ശേഷം ഇനി ഇങ്ങനെയാണെങ്കിൽ ഒരു അഞ്ച് മണി കഴിഞ്ഞ പത്ത് മണിക്ക് ശേഷം ഇങ്ങനൊണെങ്കിൽ പൊറത്ത് - പൊറത്ത് എറങ്ങാൻ കഴിയൂല മഴക്കാലം ആവും ചെയ്യ്ക വെള്ളം ഇല്ലാതെ ബുദ്ധിമുട്ടുവല്ലേ
ആഹ് പക്ഷെ ഞങ്ങക്ക് വെള്ളമില്ലാതെ നല്ല ബുദ്ധിമുട്ടായിരുന്നു ഇപ്പൊ കൊറച്ച്- ഇപ്പം നല്ല മഴ പെയ്തേന് കെണറൊക്കെ നറഞ്ഞു ആ ഇനി ആ മഴ അതാണ് മഴ ഇല്ലെങ്കില് പെട്ട- പെട്ടെന്ന് കെണറ് വലിയും ചെയ്യും വെള്ളം വറ്റും
പെട്ടന്ന് വെള്ളം വറ്റി പോയിക്കാലും അല്ലെ
ഇപ്പോ ആഹ്
ഞങ്ങളെ ഇവിടെ അടുത്തൊക്കെ അങ്ങനെയുണ്ട് വെള്ളവില്ലാഞ്ഞിട് കാരണം- ആ ഒരു ഏപ്രിൽ മെയ് ഒക്കെ ലാസ്റ്റ് ആകുമ്പോത്തേന്- നല്ല വേനലാകുവല്ലോ മെയ് മാസം ലാസ്റ്റ് ഒക്കെ അപ്പോഴൊക്കെ- എലോടുത്തും വെള്ളം വറ്റും എന്ന് വെച്ചാ ഇപ്പോ ഒള്ള വെള്ളം വറ്റി പോകും കൊറച്ച് കൊറച്ച് ഇനി ഒണ്ടാവുള്ളൂ ഒറ്റ പ്രാവശ്യം മോട്ടർ അടിച്ചാ നമ്മക്ക് പിന്നെ അടിക്കാൻ പോനിപ്പോ വെള്ളം- ഉണ്ടായി ഉണ്ടാവൂല ഇണ്ടായിച്ചാ അത് സമയം എടുക്കും ഉണ്ടായി വരണങ്കിലേ
ആ അതെ അങ്ങനെ തന്നെയാണ് ഇവിടെ പിന്നെ ഞങ്ങൾക്ക് മറ്റേ ലൈൻ വെള്ളം വരും പഞ്ചായത്ത് വെള്ളം-
ആ അത് ഇവിടേം വരും പക്ഷെ അത് ഈ പറഞ്ഞാല് ഏ അതിപ്പം ഏ- ആദ്യൊക്കെ ഒന്നര ദിവ ആദ്യൊക്കെ ഒന്നര ദിവസങ്ങളിൽ ഇടവിട്ട് വന്നിരുന്നു
ആഹ്
ഇപ്പൊ അത് ഇപ്പ നാല് ദിവസവും അഞ്ച് ദിവസൊക്കെ ആയി മാറി അപ്പൊ ഞാൻ പറയും - അപ്പൊ ഞാൻ പറഞ് ഇപ്പൊ ഇനിയിപ്പോ ഇങ്ങനെ മഴക്കാലം കൂടി ഇല്ലെങ്കി ഇനിയിപ്പോ അതും കൂടി ഇല്ലഞ്ഞാലേ- വെള്ളമല്ലാത്തൊരു അവസ്ഥ നമ്മുക്ക് ചിന്തിക്കാൻ കഴിയൂല്ലല്ലോ
ആഹ് അത് തന്നെ എന്തു കാര്യത്തി-
വെള്ളമാണല്ലോ കറണ്ട് ഇല്ലെങ്കി നമ്മുക്ക് മാസ പുറ ഇപ്പൊ എറങ്ങി നിക്ക വിചാരിക്കുക എന്നാഞ്ഞി കാറ്റ് കിട്ടിയ ഞ്ഞ പ അലെങ്കി പോ വിളിച്ചു ചോദിച്ചപ്പോ നമുക്ക് ഇനിപ്പപ്പോ എന്തെങ്കിലുംക്കെ നമുക്ക് സംവിധായങ്ങളുടെ മെഴുകുത്തിരിയോ ടോർച്ചോ- അയിനൊക്കെ സംവിധാനങ്ങള് ഉണ്ടാവും പക്ഷെ ഈ വെള്ളം നമ്മക്ക്- എല്ലാർക്കും ഇല്ലാഞ്ഞ നമ്മുക്ക് ബുദ്ധിമുട്ടല്ലേ ഒരാൾക്ക് ഇപ്പ നമ്മക്ക് എത്ര അല്ലെ ഇപ്പൊ നമ്മക്ക്- ആ ഇതാക്ക അങ്ങനെ തരാൻ കഴിഞ്ഞ ഒരു പരിധി ഉണ്ടല്ലൊ ഇപ്പ നമുക്ക് ഒരാള് ഇങ്ങനെ തരും. ഇന്നായിന് ആണെങ്കിലോ ഇങ്ങനെ പോകാൻ മിക്കവാറും വേനൽ - എനിക്ക് അയാളെ പോലെ ആവത് ഇല്ലല്ലോ
ആ അതന്നെ അയിന് ന് മഴ ശക്തിയാകുമ്പോഴും പേടിയാണ്. പക്ഷെ വെയിലായാലും പേടിയാണ്.
പക്ഷെ എന്താ വച്ചാ മഴക്കാലൊക്കെ ആവുമ്പോ ഇങ്ങനെ ഗെ യില അറിക്കുമ്പോളേ ഇനിയിപ്പ. ഇനിയും വെള്ളം വറ്റു കാരണം എന്താച്ചാ വെള്ളം അങ്ങനെ ആയി വരുന്നല്ലേ ഉള്ളൂ.
അതന്നെ ആയി വര്നള്ളൂ.
ഏ അല്ലെങ്കി ഇഞ്ഞിപ്പം ഒരു മാസൊക്കെ ഫുള്ളായിട്ട് മഴ പെയ്താ വല്ല്യ കുഴപ്പണ്ടാവില്ല. ഇവട്ത്തങ്ങട്ട് വറ്റൂല.
ഈ സമയത്തൊക്കെ നിന്ന് മഴ പെയ്യേണ്ട ടൈം ആണല്ലോ ഇപ്പൊ ഒക്കെ.
നാ ഇതിപ്പോ എന്താച്ച പ്പോ ജൂണ് പകുതിയല്ല ആയിട്ടുള്ളൂ.
അതെ അതെ,
ഇന്നാ തന്നെ അത്ര മഴ നമുക്കിവിടെ കിട്ടിയിട്ടില്ല.
ഇല്ല മഴ കിട്ടിയിട്ടില്ല.
പക്ഷേ ഉള്ള മഴ നല്ല സ്ട്രോങ് ആണാണും. പെയ്യുമ്പോ നല്ല സ്ട്രോങ് ഇടിം മിന്നലും കാറ്റൊക്കെ ആയിട്ട്. ഉശാറില് പെയും ചെയ്യും.
അതെ അതെ,
എന്തായാലും ഞാം മഴൊക്കെ ഉണ്ടാവട്ടെ അല്ലെങ്കി ഇപ്പ നമുക്കൊന്നും പറഞ്ഞാ മാതിരി പൊറത്തിറങ്ങാൻ കഴിയൂല. ചൂട് കാലത്ത് നമുക്ക് അതും ബുദ്ധിമുട്ട് തന്നെ മഴ പറഞ്ഞാതിരി ഇപ്പോ നല്ലോണം പെയ്ത് അല്ല. വെള്ളപ്പൊക്ക അതും ബുദ്ധിമുട്ട് ഒക്കെ ഏറിയ ബുദ്ധിമുട്ടാണ്. ഒക്കെ പാകത്തിന് ഇങ്ങനെ പോവാണെങ്കില് വല്യ കൊഴപ്പല്ല. ഏറിപ്പോയാല് ഇനിമഴ ശക്തി കൂടി. ടിയാലോ വെള്ള പെക്കം. മറ്റേ പറഞ്ഞാതിരി വീട് ഒലിച്ച് പോവല് ആകപ്പാടെ മൊത്തം ഒലിച്ച് ച്ച് പോകല് കുട്ടികൾ കുറെ മുങ്ങി മരി അതൊക്കെ ആയിട്ട് അതും പ്രശ്നം തന്നെ ചൂട് കാലത്ത് ഇങ്ങനത്തെ ആ മഴക്കാലത്തുള്ള അത്ര മരണങ്ങൾ ചൂടുകാലത്ത് സംഭവിക്കില്ലല്ലോ.
ആഹ അതന്നെ സമ്മയ്ക്കൂല.
കാല അങ്ങനത്തെ ശക്തിയാലും നിങ്ങൾ ഒന്നായിട്ട് കുത്തിയൊലിച്ച് ഇങ്ങോട്ട് വരലാണല്ലോ. വീട്ടിലെ മേലകൂടെ മരങ്ങൾ വീണ് കുറെ ആൾക്കാര് വയനാടൊക്കെപ്പൊ. കഴിഞ്ഞപ്പ നമ്മക്ക്. അതൊക്കെ ഇപ്പൊ സാധാരണ പോലെ ഇപ്പോ ആൾക്കാര് രാത്രി ഉറങ്ങാൻ വേണ്ടി കിട പിന്നെ അതല്ലേ പിറ്റേന്ന് നേരം വെളുക്കുമ്പോയുള്ള ഒരവസ്ഥ നമുക്ക് ചിന്തിക്കാൻ കഴിയോ ല്ലേ.
നേരം വെളുത്തപ്പോ.
ഞാൻ പറി ഇപ്പോഴും ഇങ്ങനെ ഞമ്മളെ കണ്ണിൽ കാണും. വാട്സആപ്പിലൊക്കെ ഏ ഇതേമാതിരി പോലെ ഫോ ഫോട്ടങ്ങളൊക്കെ വന്നീനത് കൈയില്ലാത്തതും തലയില്ലാത്തതും ന്റെ മ്മേ. അഹ്ശ്
ഉം അങ്ങനെന്നത്.
ഫോട്ടങ്ങനെ നമുക്കിങ്ങനെ ഉം ഇപ്പോഴും അ എത്ര ആൾക്കാരെ മരിച്ചതു പോലെ ഇപ്പോഴും ഒർപ്പ പ്പായിട്ടില്ല. ഇനി ആരും മണ്ണിന്റെ അടിയിലുണ്ടോ? ഞാ മണ്ണിന്റെ അടിയിൽ ഇനി ആരങ്കിലുണ്ടോ ഒക്കെ വിചാരിച്ചിട്ട്.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
വല്ലാത്തരു അവസ്ഥ തന്നെ ഏതായാലുലേ അത്ക്കന്നെ ആലോചിക്കുമ്പോ. ക്കാൻവയ്യ അതൊക്കെ അവനാന്റെ അതന്നെ, അതാണ് മഴ ശക്തി ആയലുള്ള പ്രശ്നം അതൊക്കെയാണ്. ഇഞ്ഞി കാറ്റ് അടിച്ച്ണ്ടെങ്കിലും മഴ ശക്തി ആയാലും പേടിയാണ്. അതാണ് വീടിന്റെ മേലെ വീണ് വീട്ട്കത്ത്. പെർന്ന് പോയി ആൾക്കാര് മരിച്ച് മരങ്ങൾ റോഡ്ക്ക് വീണു ആൾക്കാര് മരിച്ച്. അങ്ങനെയൊക്കെ സംഭവിക്കൽണ്ടല്ലോ ബൈക്കിന്റെ മേലൊക്കെ പോണ. ബൈക്കിന്റെ മേലൊക്കെ അങ്ങട്ട് പെട്ടന്ന് മര ഒടിഞ്ഞു വീണാണ്ടൊക്കെ ആഹാ അതന്നെ. അതൊക്കെ ഇപ്പോ അതൊക്കെ പ്രതീക്ഷിക്കാതെ വരുന്ന ഓരോ സംഭവങ്ങളാണല്ലോ അപ്പോ അതൊക്കെ നമ്മള് പ്രതീക്ഷിക്കൂല്ലല്ലോപ്പ അതൊന്നും
ആഹ് ആന്ന് ഇപ്പോ അതന്നെ വണ്ടി പോകുന്ന വണ്ടി കാറിന്റെ മേലെ മരം വീണ്
പെട്ടന്ന്നിന്ന് അതാണ് പെട്ടന്ന് ഇങ്ങട്ട് വിഴുക കാറ്റടിച്ച് വിഴുക അപ്പോ ഞാൻ പറയ് ഏത് കാലണെങ്കിലും സമാധാനത്തോടുള്ള കാലംഅല്ലാഞ്ഞാല് നമക്ക് ജീവി ക്കാനും പേടിയാണ് നമ്മക്കിലേ പിന്നെ കൊറേ കുട്ടി കുട്ട്യോളൊക്കെ മഴക്കാലം ആയാ ഇത് ഇതേപോല ആഹ് മഴക്കാലം ആയാ ബോധം ഒന്നും ആഹ് അതെപോലെ നീന്താൻ പോകും അതൊക്കെ ഞാൻ പറയാ ആഹ് എത്രോ മക്കളുണ്ട് ആഹ് ഇവിടെ എത്രോ മക്കളുണ്ട് ഇപ്പോ ഏഹ് അറിഞ്ഞാലും പോയി ചാടും ആഴണ്ട് ചാടരുത് ന്ന് പറഞ്ഞ്
ഓല്ക്ക് നീന്താൻ അറിയുമ്പോ ഒരു ഇൻട്രസ്റ്റ് വരാണ്
ഇന്റെറെസ്റ്റ്‌ വരാണ് പക്ഷേ എന്താ ച്ചാല് അവിടെ ഓൾറെഡി എഴുതി വെച്ചക്കും
ആഹ് എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും ഞമ്മക്ക് ആഹ് ഞമ്മക്ക് നീന്താറിയല്ലോ എന്നുള്ള ഒരു ധൈര്യാണ് പക്ഷെ ഇത് ഉള്ളൊഴുക്ക് ഉള്ളതു് ഓല് ആലോചിക്കുന്നില്ല ആഹ് അതാണ്
അങ്ങനെ എത്ര എത്ര ചെക്ക ചെക്കന്മാരില്ലേ പിന്നെ പത്ത് ഇരുപത്തിന്നാല് ഇരുപത്തഞ്ചു വയസ്സായ എവിടന്നോ സ്ഥലത്ത് തന്നെ തെരഞ്ഞു വരുന്ന ആൾക്കാരുണ്ട് ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ അങ്ങനെണ്ടല്ലോ
അങ്ങനെണ്ട് അതന്നെ
അപ്പോ നമുക്ക് സങ്കടാകും കാരണം എന്താച്ചാ ഓല് അതിനായിട്ട് വന്നല്ലോ നമ്മള് ചിന്തിക്കാ കാരണം ഓലിപ്പ മരണം എരന്ന് വാങ്ങാനായിട്ട് വന്ന പോലെ നമ്മുക്ക് തോന്നാ ആലോചിക്കുമ്പോ മാതാപിതാക്കൾക്ക് ഇവരെ ആലോചിക്കുമ്പോ സമാധാന അതാണ് അതിമക്കള് ആലോചിക്ക ക്കേയില്ല
ആലോചിക്കുന്നില്ല അതെ
പ്രത്യേകിച്ച് ഇപ്പത്തെ തലമുറകളും ഒ
ആഹ് നമ്മള് ഇവരെ ആലോചിച്ച് നമ്മള് ഉരുകാണ് വീട്ടിലിരുന്നിട്ട് ഒരു നേരം
എല്ലാനൊരു ഒരു എന്ത് സംഗതിക്കും ഒരു നോ നോ നോന്നുള്ളൊരു എന്ത് വാക്ക്‌ അവർക്ക് കേൾക്കെയേ വാണ്ട എന്താ ഓല് പറയണത് അതന്നെ നോന്ന് ഇപ്പോ നമ്മള് സംഗതിക്ക് നോന്ന് ഓലോട് പറഞ്ഞ ഏഹ് അത് ഓല് അംഗീകരിക്കാൻ ഓല്ക്ക് കഴിയൂല എന്തേ അങ്ങനെ പറഞ്ഞന്ന് ഓല് ചിന്തിയ്ക്ക അല്ലെങ്കി ആഹ് ആഹ്
ആഹ് ആയിക്കോട്ടെ പിന്നെ വിളിക്കാട്ടോ